കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് ആ
എന്തല്ലാം സുഖല്ലേ
ഓ സുഖായിട്ട് ഇരിക്കുന്നു എന്ത് തരക്കിലായിരുന്നോ ആ ഞാൻ നേരത്തെ വിളിക്കാൻ നോക്കീട്ട് കിട്ടിയില്ല പിന്നെ കട്ടായി പോയി
ആഹ ആ എന്താ റേയ് റെയിഞ്ചിൻ്റെ തോന്നുന്നു ഞാനിങ്ങന മറ്റേ എയ്റോപ്ലെയിൻട് ഓൺ ആക്കിയപ്പോ ശരിയായതാന്ന് തോന്നുന്നു
ആണോ ആ
ആഹ്
വീട്ടില് ഇപ്പ എത്തിയതേ ഉള്ളൂ വർക്ക് കഴിഞ്ഞിട്ട് എത്തിയതേ ഉള്ളൂ
കുറച്ചു നേരമായി ഏഴ്മണിക്കെ ആറര ഉള്ളിൽ എത്തും ഞാൻ
ആണോ ആഹ്
ആഹ് എത്തി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഇതക്കെ മേലയുകി കഴിഞ്ഞാ പിന്നെ ചായടിച്ച് ആക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞ ശേഷേള്ളൂ ഹ് ഫോണിലൊക്കെ നോക്കുള്ളു
ആഹ് അത് നല്ല കാര്യട്ടോ അതാകുമ്പോ അത്രയെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കല്ലോ അല്ലെ
ആഹ് അന്നേരം ചായ കുടിക്കുമ്പോ മമ്മീന്റെ കൂടെ ടിവി കാണും ആഹ് ഇത്രയു ഉച്ചക്കക്കെ ഒറ്റക്കയിരിക്കുല്ലോ അപ്പൊ ആകെ ഈയരു നേരള്ളൂ എന്നെ കിട്ടുള്ളു അപ്പൊ ഇങ്ങനെ ഞാൻ അവിടെ ഇന്ന് മമ്മീന്റെ കൂടെ കാണും
ആ സിനിമ വല്ലതും കണ്ടായിരുന്നോ വന്നിട്ട്
സിനിമ അല്ലാത സിനിമയൊക്കെ കാണാറുണ്ട് ഞായറാഴ്ചയൊക്കെ പപ്പയോക്കെ എല്ലരും കൂടി ഇരുന്നൊരു സിനിമകാണും ഇന്ന് പിന്നെങ്ങനെ പ്രത്യേകിച്ച് കണ്ടില്ലന്നെ ഉള്ളൂ അല്ലാത ഞായറാഴ്ചയും അധികവും എന്തെങ്കിലും ആഹ് നമുക്ക് അതിന് ജിയോ സ്റ്റാറിലൊക്കെ ഉണ്ടാവല്ലോ
ആഹ് അങ്ങനെ കണ്ടത ഇന്ന് മറ്റേ ഏഷ്യൻ മൂവീസിലോ ഏതിലോ പ്രേമം ഉണ്ടായിരുന്നു
അയ്യോ എപ്പോ ഉണ്ടായാലും കാണൂ
ഞാന കൊറെ ആയി കണ്ടിട്ട് അപ്പൊ
ആഹ് കണ്ടല്ലേ ആഹ് ഇവിടെ എപ്പഴും ഹ് പപ്പക്ക് വലിയ കാര്യമാണ് അതിനൊണ്ട് അത് ഇപ്പൊ വെച്ചിട്ട് ഇതുണ്ടെങ്കിൽ പപ്പ പറ ആ ഇതിന്റെ ബാക്കി എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടങ്ങനെ വെക്കും ആഹ് അപ്പൊങ്ങനെ ഉം
പക്ഷെ ആ സിനിമയ്ക്കൊന്നും ഇപ്പഴും അതിന്റെ ഒരു ആ ഒരു പച്ച ഇട്ടിട്ടില്ലല്ലോ എപ്പൊ കണ്ടാല ഭയങ്കര ആ അടിപൊളി ബന്തിതിക്ക്
ഇതാണ് ആലോയ്ച്ച് പ്രേമാണല്ലേ ഈ പറഞ്
ആഹ് ഏതാ
ആഹ് ഞാൻന്നാല് മറ്റേ പ്രേമലുല്ലേ
ഓഹ് പ്രേമലു അത് ഇടക്ക്
ആഹ് ഞാനാത് ഞാനാ അതാണ് അതാണ് ഞാൻ പറഞ്ഞ പപ്പ ഇതാക്കിയ പ്രേമം പപ്പക്ക് ഇഷ്ടൊന്നുല്ല ആഹ് ഞാൻ ആഹ് ഞാനതാ പിന്നെ ഇങ്ങനെ ആലോയ്ച്ചത് പന്ത്രണ്ട് വർഷോ ഞാൻ പെട്ടന്ന് അതിലായിപ്പ പ്രേമിലു പ്രേമല്യ കുറച് മുമ്പല്ലേന്ന്യ്യ അങ്ങനെ വിചാരിച്ചു പ്രേമം അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഞാന് അതാണ് കുറെ ഞാന് പ്ലസ്റ്റു പഠിക്കുന്ന ടൈമിലാ പ്രേമം ഇറങ്ങുന്നത് എന്തോന്നുന്നു തോന്നുന്നു ആ കാരണം എന്താ ച്ചാല് നോട്ട്ബുക്കില് മറ്റേ ഇത്ണ്ടല്ലേ നമ്മള നോട്ട്ബുക്ക് ഉണ്ടാവല്ലേ അതിന്റെ ചട്ടയ്മല് ഇവരെ ഫോട്ടോസ് വെയ്ക്കും
അതണ്ട് അത് ഏഹ്‌ അല്ലേലും അപ്പ അപ്പ അങ്ങനെ ഇതായിട്ടൊന്നും വാങ്ങല അന്ന എന്തോ അങ്ങനെ വാങ്ങി അന്നപ്പോ ഞാൻ നോക്കിയപ്പോണ്ടൽ നിവമ്പോളി മലര്
അവിടക്ക ഭയങ്കര സന്തോഷ അല്ലെങ്കിലും അപ്പ ഇപ്പോഴും ക്ലാസ്മേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എത്തിയാ നമ്മളെ ഇതിനാണല്ലോ എന്താ പറയാ മറ്റേ ബുക്കൊന്നും അല്ലല്ലോ വല്ല്യ ബുക്കാൺല്ലോ
ആഹ്‌
അപ്പൊ പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ നിക്ക് കറക് ഓമ്മല്ല പ്ലസ് ടു വാന്ന് തോന്നുന്നു
പന്ത്രണ്ട് കൊല്ലം മുൻപ് ഏത് ക്ലാസ്സിൽ ആയിരുനുന്ന്‌
ആചര്യണല്ലോ അത്ര ക പറീല
ആഹ്‌ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലേക്ക് ഇല്ലായിരുന്നോ ലേഹ്
ആഹ് കോളേജ് കോളേജില് ഞാൻ പിന്നെ അപ്പൊ ഇത് പഠിക്കാൻ പോയിനു സി ടി ടി സി ക്ലാസ്സ് അതായിരുന്നു പഠിക്കാൻ പോയത് അപ്പം ഉം അത് കഴിഞ്ഞ ശേഷണ് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തത്
ഉം ഉം ആഹ്‌ ഇങ്ങൾ പറഞ്ഞുരുന്നട്ടെ അല്ലെ അപ്പഴും ആ ഒരു ഡ്ര കോമ്പിനേഷന ഒക്കെ വിട്ടുപയിച്ചേ ട്പോട്ടെ
നമ്മള് നമ്മള ഇതില് സി റ്റി ടി ടി സി പഠിക്കണ ടൈമിലെയാണ് പക്ഷെ ഗേൾസ് മാത്ര എല്ലാവരും ഞാൻ നടക്ക ഞാൻ ഇതാണ് എന്താ പറയാ സ്കൂള പഠിച്ചതൊക്കെ ആഹ്‌ പ്ലസ് വൺ പ്ലസ് ടു മിക്സിട് അല്ല ബാ ബാക്കി ടെൻത്ത് വരെ ഗേൾസിലും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു മ മിക്സഡ് ആയിട്ട് അതുകൊണ്ട് ഭയങ്കര എനക്ക് ഇത്ണ്ടായിരുന്നു ബോയ്സിനോടൊക്കെ മിണ്ടൻരു ഒരു ഇത്ണ്ടായിരുന്നു ആഹ് എനിക്ക് എന്താന്ന അറിയില്ല ഒന്നിലും നാലിലൊക്കെ മിക്സ്ഡ് ആണെങ്കിലും നമ്മള ഒരു ഒരു ടൈം ആക്ക മറ്റേ ഗേൾസ് സ്കൂളിലായാലോ അപ്പൊ മറ്റേ തറ പരിപാടികളൊക്കെ കാണിച്ചെങ്ങ് വന്നിട്ട് ഇവിടെ വന്നപ്പോ പൂച്ചക്കുട്ടികളായും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ
അത് ഞങ്ങള് മിക്സഡ് സ്കൂളി പഠിക്കുമ്പോ വിചാരിച്ച് ലൈക്ക് ഞാൻ മിക്സിഡില പഠിച്ചേ അപ്പൊ ഗൾസ്കൂളിൽ പഠിക്കണെങ്കിൽ എല്ലാരും പാവങ്ങള് ഭയങ്കര പഠിപ്പ് ബുക്കിന്റെ മോകൾന്ന് തലന്ന് പൊന്ക്കത് പോലില്ല ഉം അങ്ങനെയല്ല ഉള്ളത് പിന്നെ ഗേൾസ് സ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ടിനെ കിട്ടിയപ്പോളാ മനസിലായത് എന്നെക്കാള എൻതേ ഉള്ള
അത വെച്ചാൽ നമുക്ക് ചോദിക്കാൻ പറയാന ആരുില്ല അങ്ങനത്തെ ഒരു ഇതാ പിന്നെ നമുക്ക് നമ്മ ബസ്റ്റോപ്പിലൊക്കെ നീക്കുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ അപ്പോഴേക്ക നമ്മൾ ആമ്പിളേര ശും കാണുന്നത് ബസ്സിലൊക്കെ പോകുമ്പോ ഞാനാണ് പണ്ട് സ്കൂൾ ബസ്സിലായിരുന്നു അപ്പൊ സ്കൂൾ ബസ്സില ഈ ഒരു ഇതു ഇല്ല എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ ഫ്രണ്ട് സാധാ ബസ്സില്ല ഞാൻ സ്കൂൾ ബസ്സില്ല എന്നിട്ട് ഞാൻ വൈകുന്നേരക്കെ അവള കൂടെ ബസ്സിൽ വരും രാവിലെ ചെലപ്പോ അധികം എനിക്ക് കിട്ടൂല ഒരു വൈകുന്നേരം ഞാന് ചിലപ്പോഴൊക്കെ കൂടെ വരും അങ്ങനെ അതരിക്ക വട്ട വീട്ടുപിടിച്ച് വീട്ട പിടിച്ചപ്പോ പറഞ്ഞെ പിന്നെ എന്തിനാ സ്കൂൾ ബസ്സ് ഓളോടെ ബസ് പോയിക്ക പറഞ്ഞു ഉം പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നി കാരണം ഇത് എന്നു വെച്ച ഞ മറ്റേത് കേറിയിരുന്നാ പോരെ അവിടെ എത്തിക്കഴിഞ്ഞാ ആഹ് ഇറങ്ങിയാൽ മതിയല്ലോ ഇത് സാധാരണ ഇടിച്ചു പിടിച്ച് അതും സ്റ്റോപ്പത്തുമ്പോ യെറങ്ങണം മറ്റേ നമ്മളോട് ആരും പറയില്ലല്ലോ നമ്മളന്നെ എറങ്ങണ്ടേ
ആഹ് ശരിയാ തിക്കും തെരക്കൊക്കെ ആയിട്ട്ല്ലേ
ആഹ് അയ്യോ അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച് ഇതിലും ഭേദം സ്കൂൾ ബസ്സാരുന്നു ഏഹ് പിന്നെ ആ ഒരു ഇത് മാറിക്കിട്ടി
ആഹ് ഒരു പ്രതീക്ഷയിലാ അങ്ങ് പോയി പോയിന്ന്
ആഹ് അന്നേരം ഭയങ്കര ഇതായിരുന്നു അപ്പഴേ ഉള്ള വായി നോക്കാൻ പറ്റ പറ്റെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇത് സ്ഥിരയപ്പോ
ഓ ഒരു ഗുമ്മില്ലാതെ ഇതിപ്പോ വലിഞ്ഞ് കേറണല്ലോന്ന്
ഹ് ഹ് ആഹ് വല്ലാത്ത പാടായിപ്പ ഇപ്പ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ ഉള്ളിലായിന്ന് പറഞ്ഞു
ഓഹ് ആഹ് ഇനിയിപ്പോ സ്കൂള് തുറന്ന സ്ഥിതിക്ക് നല്ല തെരക്ക് ആയിരിക്കുല്ലേ ബസ്സിലൊക്കെ
ആഹ് അത് തെരക്കായിരിക്കും പിന്നെ ഞാനൊരു ടൈം ഒമ്പത് മണി കഴിഞ്ഞ് ട്ട്ള്ള ടൈം ആയതുകൊണ്ട് സ്കൂൾ പിന്നീ നേരത്തെ ഒമ്പത് മണിക്കറ്റെ ആയിട്ട് ഒമ്പതരക്ക് ആറ്റ ആയിരിക്കുംല്ലേ ക്ലാസ്സ് ആഹ് അങ്ങനെയാണ് ഞ ഞാൻ പക്ഷെ കയറിയ ബസ്സിൽ ഒന്നും സ്കൂൾ കുട്ടികൾ അധികം കണ്ടില്ല ഉണ്ടെങ്കിലും വലിയൊരിത് കണ്ടില്ല
അഹ് ആഹ് ഞാന് പൊറത്ത് പോവുകവാണെങ്കിൽ ആ ഒരു ടൈമിനൊക്കെ ഇറങ്ങി കഴിഞ് കഴഞ്ഞാല് ഇവിടുന്ന് ഇവിടുന്ന് കണ്ടിന്യൂസ് ആഹ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോ ബസ് ഉണ്ടെങ്കിൽ പോലും നല്ല തെരക്ക തെരക്കൊ തെരക്ക്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പി ന് മുകളിൽ പിടിച്ച് വലിഞ്ഞ് കേറിയാലേ കയറാൻ പോലും കഴിയൊള്ളു
ആഹ് അതെ ആഹ് ശരിയാ ശരിയാ വൈകുന്നേരൊക്കെ പ്രത്യേകിച്ചിട്ട് ഈ ചെല പിള്ളേര് ലാ ല ലാസ്റ്റ് രാ രാ വൈകുന്നേരം ആവുമ്പോഴേക്കും കേറഅതാണ് പ്രശ്നം സാധാരണ നമുക്ക് നാല് മണിക്കല്ലേ ഉം പറയ്
ഇവിടെ നിക്കുമ്പോൾ ഇവരിങ്ങനെ പറയും ഈ ബസ് കയറണ്ടാ അടുത്തതിന് പോവാ അടുത്തതിന് പോവാ ആ സമയത്തൊക്കെ കേറിപ്പോ പിള്ളേരേ എന്ന് പറയും
നമ്മളും കൊറെ അനുഭവിച്ചല്ലേന്ന് അപ്പ ഞാൻ ആലോചിക്കും ഹ്‌ഹ് ഉം ഞങ്ങളെ ബസ്സിലെ കണ്ടക്ടർന്ന് പറഞ്ഞിട്ട പണ്ടേ ഇള്ള കണ്ടക്ടർമാര് തന്നെയാണ് അപ്പൊ അവർക്ക് ഞങ്ങളെ അറിയില്ലേലും ഞങ്ങൾക്ക് അവരെ അറിയാലോ അന്നേരം ഇപ്പൊ ഞാനും ഇൻ്റെ എന്റെ ഫ്രണ്ടുണ്ട് ഞങ്ങൾ രണ്ടു പേരും പണ്ടേ സ്കൂളിലെ ഒന്നിച്ചിട്ടാ അപ്പൊ ഞങ്ങള് ഇപ്പ മ്പോ അയാളൊന്നും പറയില്ല പണ്ട് ഞങ്ങൾ നിക്കണ സമയത്ത് ഞങ്ങളെ മാറ്റി നിർ ത്തിനു അണ്ടോട്ടുങ്ങട്ടു അങ്ങോട്ടുനിക്ക് ഇങ്ങട്ടും ഞങ്ങ എങ്ങനെ ഞങ്ങള നടു കയറി നിക്കുക അങ്ങനെ ഒരു ദുഷ്ടരായിന്നു അയാൾ ആഹ് അപ്പോ ആഹ് അന്നേരം ഇപ്പ പിള്ളേർ അങ്ങനെതാക്കുമ്പോ ഞാനും ഓളുങ്ങെ നോക്കും ഞങ്ങളപ്പ ഞങ്ങളിപ്പ അനക്കെ ഒന്നുല്ല ഞങ്ങ വർത്താനം പറയോ എന്ത് വേണോലും ചെയ്തോട്ടെ ഞങ്ങളിപ്പോ വല്യയ ആൾക്കാരായല്ലോ അതൊണ്ട് കുട്ടികളെ അപ്പൊ പിടിക്കുന്നത് അപ്പൊ ഞാനും അവളും ഇങ്ങനെ പറയും പണ്ട് നമ്മളായിരുന്നു ഇതിനാകത് ഞങൾ ഇപ്പൊ അവരായി
ബേച്ച് മാറിയല്ലോന്ന് അതാ
എന്നിട്ട് ഓ ഹലോ
അഹ് ഹലോ കേക്കുന്ന്ണ്ടോ
ആഹ് എടക്കൊക്ക് ഇതായി പോവ്ന്നടാ മുറിഞ്ഞു പോന്ന്.
ആണോ ഓ
ഹലോ
ഹലോ
ഹെലോ
ഹലോ കേക്ക്ണ്ടോ ഹലൊ ഹലൊ.
ഹലോ ആഹ് കേക്ക്ന്നുണ്ടോ.
ആഹ് കേക്ക്ന്ന്ണ്ട്
കേക്കുന്നുണ്ടോ ആഹ്. എടക്ക് വെച്ചിട്ട് മറ്റെ ഇത്ണ്ടാവൂലേ. നമ്മളെ ഗിറ്റാറൊക്കെ അടിക്കൂല്ലേ.
ആഹ്
അതുപോലെ സൗണ്ട് വന്ന്
അയ്യോ അതന്താ
ആഹ് എടക്ക് മറ്റെ ഗിറ്റാർ അടിക്കുന്ന സൗണ്ട് പോലെ വന്ന്.
ഉം
മുറിഞ്ഞു പോകുന്ന്ണ്ട്. ഇൻക്ക് തോന്ന് മഴ
ഹെലോ
ആഹ് ഹെലോ.
ആഹ് കേക്ക്ന്ന്ണ്ട ഇപ്പോ
ഹെലോ.
ഹെലോ.
ആഹ് ഇൻക്ക് കേക്ക
ആഹ് ഇൻക്ക് ക്ലിയർ ആയിട്ട് കേക്ക് ന്ന്ണ്ടല്ലോ. നിൻക്ക് ക്ലിയർ ആയിട്ട് കേക്ക്ന്ന്ണ്ട്.
ഹലോ എനി എനിക്കും കേക്ക്ന്ന്‌ണ്ട്.
ആഹ്
ഹലോ എനിക്ക് കേക്കാ. ആഹ് ക്ലിയറാണല്ലോ.
ആഹ് ഇ ആഹ് ഇല്ല ഇപ്പൊ മഴയില്ല മഴയൊക്കെ ഒന്ന് തോർന്നതേ ഒള്ളൂ രാവിലെ മുതല് വൈകീട്ട് വരേ മഴയേര്ന്നു. അവിടെയോ
ആഹ് ആഹ് ഇവിടിം മഴയൊന്നുല്ല പക്ഷെ ഇൻക്കിന്നെവിടിം മഴ പെയ്യ്ന്ന് ണ്ടാവരിക്കും.
ഉം ഉം ഇപ്പൊ കാറുണ്ടാകുന്ന് ല്ലേ ഉം.
അയിന്റെ ആയിരിക്കും ചെലപ്പൊ റെയ്ഞ്ചിന്റെതെ ഉം അതെ ഉം.
തെരക്ക്ലാണൊ.
ആഹ് എൻ എന്തെ.
അല്ല ചോയ്ച്ചതാ അങ്ങനെ ആണെങ്കിൽ കട്ടാക്കീട്ട് വിളിക്കാം
ആഹ് എന്താ നിനക്ക് സമയായെങ്കി
ആഹ് ഞാൻ ഇന്നാ വിളിക്കാ.
ആഹ് ശെരി ശെരി ആഹ്